ഹലോ ഹലോ കേക്കാവോ കേക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഓക്കേ എന്താ പരിപാടി
നന്നായിട്ടിരിക്കുന്നു ഞാനിപ്പോം ഒരു തമിഴ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ നിങ്ങ അങ്ങനെ തമിഴൊ ഒക്കെ വല്ലേരുക്കും മനസ്സിലാവോ
തമിഴ് ആഹ് കൊഴപ്പില്ല അത്യാവശ്യം പിന്നെ നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും
ആ തമിഴെ പറയാനറിയോ
ആ അതെന്നെ അതായത് അങ്ങനെ ഫ്ളുവന്റ് ആയിട്ടില്ല പക്ഷെ അവന്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റും കാരണം ഞാൻ പീജിചെയ്തത് മധുരയിലായിരുന്നു തമിഴ്നാട്ടിലാരുയിന്നു
ഓക്കെ തമിഴ്നാട്ടിലോ ഇപ്പൊ വിജയം ആണല്ലോ അല്ലെ സി എം ആയിട്ട്
ആഹ് അതെ അതെ ആപ്പൊ അങ്ങനെ ആയത് കൊണ്ട് എനിക്ക് അത്യാവശ്യം ങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റും
ഓക്കെ വേ
ഉ
എനിക്ക് തമിഴ് ആയി ഞാനും അതെ കൊറച്ച് കാലം തമിഴ്നാട്ടിലായിരുന്നു അതുകൊണ്ട് പിന്നെ തമിഴ് സത്യത്തിൽ ഞാനവിടെ ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു തമിഴ്നാട്ടില് അപ്പൊ ഞാൻ കുട്ടികളോട് എന്താണ് ഏഹ് തമി മലയാ തമിഴ് പറയുമ്പോ ഞാൻ കുട്ടികളോട് തമിഴ് പറയുമ്പോ കുട്ടികള് ഇങ്ങനെ പറിയായിരുന്നു ടീച്ചർ നിങ്ങളുടെ തമിഴ് മലയാളം പോലെയുണ്ടല്ലോ
ആണോ ഓഹ് ഓക്കെ ഓക്കെ അല്ല അവര് പൊതുവേ അല്ല അവർ പൊതുവെ എന്താ പറയാ ഇപ്പൊ ഇപ്പൊ നമ്മള് മലയാളീസ് ഇപ്പോ പൊറത്തു പോയി എന്ന് പറയുമ്പോൾ അതിന്റെ ലാംഗ്വേജ് ആരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക ഇപ്പൊ എക്സാമ്പിൾ പറയാൻ തന്നെ നമ്മളിപ്പോ തമിൾനാട്ടിൽ പോയി ന്ന് പറഞ്ഞൽ അവിടുത്തെ തമിഴ് തമിഴിലെ തമിഴ് ഭാഷ ഏയിരിക്കും നമ്മൾ ഉപയോഗിക്ക നമ്മേപലെ അതേപോലെ നമ്മള് ഇപ്പൊ നോർത്ത് ഇന്ത്യൽ പോയി വന്നാ നമ്മൾ അവിടെ അവരുടെ ഭാഷയെ ഹിന്ദി ഉപയോഗിക്കണം പക്ഷെ അതേ സമയം അവര് ഇപ്പൊ തമിഴുമാരൊക്കെ ഇങ്ങോട്ട് വന്നുന്ന് പറഞ്ഞാൽ അവര് ആ തമിഴ് തന്നെ ഉപയോഗിക്കുക അവര് വേറൊരു ലാംഗ്വേജ് അവരുന്റെ ലാംഗ്വേജ് വിട്ട ട്ട് ഒരു കളിയില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഹ് അങ്ങനെ ഇരിതുണ്ട് കാരണം നമ്മള് ഇപ്പ നമ്മള് മലയാളിസം ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് പോയാ അതിന്റേതായ അപ്പൊർത്ത് ഏത് ഏത് ലാംഗ്വേജ് ആണോ ചോദിച്ചത് അത് നമ്മൾ ട്രൈ ചെയ്യും
അപ്പൊ അവർക്ക് ഈ തമിഴ് അറിയാത്തരു ഓഡിയൻസ് ആണങ്കിൽ അവര് തമിഴ് പറഞ്ഞിട്ടന്തെകിലും കാര്യണ്ടോ
ആഹ് അവര് തമിഴാണ് ആഹ് കാര്യണ്ടോ ഇല്ലേന്നല്ല പക്ഷെ അവർക്ക് തമിഴേ അറിയുള്ളൂ അവര് ഏഹ് എന്താ പറയാ അതിനാണ് കൂടു തമിഴ് ആഹ് തമിഴ് തമിഴാണ് കൂടുതൽ അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്
അത് അവര് സംസാരിച്ചു വരുമ്പോ ഓട്ടോമാറ്റിക്കലി എന്തായാലും തമിഴിലേക്ക് അല്ലേ നമ്മളിപ്പം മലയാളം പറഞ്ഞ് ഏഹ് നമ്മൾ എന്തൊക്കെ ഭാഷ പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ആ മലയാളത്തിന്റെ ആ ഒരു ആഹ് ഒരു ടോളിലേക്ക് മാറി പോകുന്ന പോലെ ആയിരിക്കും അല്ലെ
ഉം അവര് എന്ത് പറഞ്ഞാലും എന്താ പറയാ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് അവര് തമിഴാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും തമിഴ് തന്നെ പറയുള്ളു ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാന് മധുരയിൽ ഉണ്ടായിന്ന് പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ അപ്പൊ ഒരു ബോർഡ് പോലും അവിടെ ഇംഗ്ലീഷോ അല്ലെങ്കോ മറ്റേ ലോഗ്വേജില് ഒരു ബോർഡ് പോലും നമ്മൾ കാ കാണില്ല ഞാൻ പഠിച്ച സ്ഥലത്ത് അവിടെ ഒന്നും കണ്ടിട്ടില്ല ഫുൾ തമിഴ്
ആഹ്
ഉം അങ്ങനൊരു പ്രത്യേകത അവർക്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ
അതെ ആഹ്
അത് ചെലപ്പോ നെഗറ്റീവ് ആവാറുണ്ട് പോസിറ്റീവ് ആവാറുണ്ട്
ആഹ് മാതൃ മറ്റേ ഭാഷയോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ ഉം
ആഹ് അതെ അതെ കാരണം പിന്നെ അതുപോലെ നമ്മള് എന്താ പറയാ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരെന്നെ മാതൃഭാഷ ഹിന്ദി ആക്കണം പറഞ്ഞിട്ട് കുറെ പേര് കാരണം കൂ ഓൾമോ കൂടുതലും ആഹ് ഹിന്ദിക്ക് ഹിന്ദി ആണല്ലോ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അപ്പൊ ഇവര് ഇവര് കാരണാണ് ശരിക്കത് ഹിന്ദി ആക്കാതിരിക്കുന്ന. അയ്ല് മെയിൻ റീസൺ ന്ന് പറയ്ന്നത് അതായത് എഹ് തമിഴ്നാടും ആഹ് ആന്ധ്രപ്രദേശ് ആ ഒരു ഏഹ് സ്റ്റേറ്റുകളാണ് കൂടുതലും ഇതിനെ എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നെ. കാരണം നമ്മളിങ്ങനെ ഏഹ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ത ദ്രാവിഡ ഭാഷയാണ് വന്നതും എന്നൊക്കെ
അതെ ആഹ്.
ആഹ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ടും നമ്മുടെ രാജ്യത്ത് ഏഹ് ഹിന്ദി മാതൃഭാഷ ആകാ ആക്കാതിരി ക്ക്ന്നത്. മെയിൻ ആയിട്ടുള്ള റീസൺ ഇവരാണ് തമിഴ്നാട് ഇവര് എതിർക്കുന്ന കൊണ്ടാണ് ആഹ് ആഹ് അതെ അതെ. അവർക്ക് അതാണ് മെയിന് ഇവര് തല്ലൂട്ടി ഇവര് സത്യം പറഞ്ഞ ഇവര് തല്ലൂട്ടികളാണ്.
അതെ അവിടെയാണയ്ന് ബീജ് ആഹ് അതെ ഉം
ഉം അപ്പം എന്താ പറയാ അപ്പൊ ഇപ്പൊ ഏത് സ്റ്റേറ്റിൽ പോയാലും നമ്മൾ കൂടുതലും നമ്മളെ ഭാഷ മറ്റുള്ളവരുടെ ഭാഷ ഉപയോഗിക്കും. പക്ഷെ അവര് നമുകൊന്നും പറയാൻ പറ്റൂല. പർഞാ അവരോടും പറഞ്ഞിട്ട് കാര്യല്ല. പിന്നെ അവര് കൂട്തലും എന്താ പറയാ അവർക്കതാണ് വലിയ ഇമ്പോർട്ടന്റ്.
പക്ഷേ ഈ തമിഴൻമാരൊക്കെ അതെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത് വളരെ കുറവാണ് അല്ലെ.
ആഹ്. എന്റെ ഫ്രണ്ട്സ് എന്റെ എന്റെ ഫ്രണ്ട്സിന് ഏഹ് അങ്ങനെ ഇത് ഇതേപോലെ മ ഞാൻ തമിഴ്നാട്ടിൽ ആയതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് കൊറച്ച് തമിഴുണ്ട്. അവര് അവിട്ക്കൊരു സെന്റൻസ് പോലും മലയാള മലയാളം അറിയൂല്ല. ഞാൻ പറയാറ്ണ്ട് ഓൾമോസ്റ്റ് അതായത് നമ്മൾ നോർമൽ ഏഹ് ഉപയോഗിക്കുന്ന ഭാഷകൾ സെയിമാണ്. അതായത് ലാ വേർഡുകൾ ണ്ടല്ലോ അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്.
ഉം.
ഉം പക്ഷെ അതുപോലു അവര്ക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റ്ണില്ല. അതിനകത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടൂല്ല ഞാൻ വിളിച്ചി ആഹ് അവര് വിളിക്കുമ്പെങ്ങനെ പറയും അതായത് എനിക്ക് മലയാള ഭാഷ പഠിക്കണംന്നൊക്കെ പറയുട്ടൊ ചെലപ്പം.
പക്ഷെ അവരെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുന്ന പോലെ അല്ലെ.
ആഹ് അതെയതെ. അപ്പൊ അപ്പോ പറയും ഏടാ നോർമല് ഏഹ് നോർമല് ചെല വേർഡ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ന്നൊക്കെ പറയും. പക്ഷെ ഇന്ക്കത് അയ്ഡന്റിഫൈ ചെയ്യാൻ പ റ്റുന്നില്ലാ ന്നൊക്കെ ങ്ങനെ പറയും. ഫ്രണ്ട്‌സുകളൊക്കെയ്. അപ്പം നമ്മളിങ്ങനെ കൂടുതലും കമ്മ്യൂണിക്കേറ്റെയ്യുന്നത് ഇംഗ്ലീഷൊ അല്ലെങ്കി തമിളൊക്കെ തന്നെയാണ്. കാരണം അവർക്കിങ്ങോട്ട് വരാൻ പറ്റില്ല അവർക്ക് നമ്മുടെ ഭ ഭാഷ അറിയില്ല. അപ്പൊ പിന്നെ നമ്മള് കമ്മ്യൂണിക്കേഷൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഏഹ് ഞാന് അല്ലെങ്കി തമിഴ് ഇംഗ്ലീഷോ മറ്റേയാണ് പറയാറ്.
ഇംഗ്ലീഷാ ആഹ് ഇംഗ്ലീഷ് പിന്നൊരു പൊതു മാധ്യമമായതുകൊണ്ട് നമുക്കെവിടെ പോയാലും ഇംഗ്ലീഷ് പറഞ്ഞു നമുക്ക് പിടിച്ചു നൽക്കാൻ പറ്റും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ
പ്രശ്നം വരാ ആഹ് അല്ലെ ഞാൻ എ ആഹ് അതെ എനിക്കതില് കൊറച്ച് ഇംഗ്ലീഷെനിക്കങ്ങനെ വെല്ല്യൊരു ഐഡിയ ഇല്ലട്ടോ സത്യം പറഞ്ഞാ അതായത് നമുക്ക് മനസ്സിലാവും പക്ഷങ്ങനെ ഫ്ലുവന്റല്ല ഞാൻ കൂടുതലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ത് തമ ഏഹ് തമിഴ് ലാംഗ്വേജന്നെയാണ് കാരണം അത് കൊറച്ചും കൂടിയെനിക്ക് ഈസിയണെന്ന് തോന്നിയിട്ടുണ്ട്
അതെ നമ്മളവിടെ പോയിട്ട് പിന്നെ തമിഴ് പറഞ്ഞില്ലെങ്കിൽ തമിഴ്നാട്ടി പോയി തമിഴ് നമ്മള് പഠിക്കേണ്ടതല്ലേ നമ്മളിപ്പോ വേറെ വല്ലേട് ത്തും പോവാണെങ്കിൽ അവിടുത്തെ ലാഗ്വേജാണ് പഠിക്കേണ്ടത് അതേ പോൽതന്നെ വേറെ എവിടെയെങ്കിലും പോവാണെങ്കി നമ്മളിപ്പം വല്ല യൂറോപ്യൻ കൺട്രീസിലും പോവാണെങ്കില് ഇഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യുള്ളു ഹിന്ദിയില് നിക്കുമ്പെന്തായാലും ആ ഒരു പ്രദേശത്തെ ഭാഷകളിലേറ്റവും കൂടുതൽ നന്നായി
അതെ അല്ല നമ്മള് പിന്നെ രാജ്യത്ത് എന്താറയാ ഹിന്ദി ഇംഗ്ലീഷ് ആഹ് പഠിച്ചാതന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും പോയി
അതെ ഹിന്ദിയുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ അഹാ നന്നായിട്ട് അല്ലെ ഇന്ത്യയിൽ ജീവിക്കാം
അതെയതെ പഷെയെനിക്കത്‌ രണ്ടും അറിയാത്ത കൊണ്ട്
ഇംഗ്ലീഷിന്റെ കാര്യ ഇന്ത്യയിൽ നിന്നും മീൽസെ ഇന്ത്യയിൽ നോർത്തില് അവർക്കൊന്നും അറിയത്തില്ല ഇംഗ്ലീഷൊന്നും പറഞ്ഞ അറിയത്തില്ല സാധാരണ ഒരു കോമൺമാനോടൊക്കെ
ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നൊരു കാര്യല്ല ഉം
ആഹ് അതെയതെ അല്ല നമ്മള് എന്താ പറഞ്ഞ അതായത് ഇപ്പൊ ആ മു മുത്തശ്ശൻ, അച്ഛനമ്മ ആ ഒരു ഏജ് പ്രായുല്ലേ അവർക്കറിയണ്ടാവില്ല പഷെ നമുക്കൊര് നോർമൽ ആഹ് അതായത് എ ജുക്കേറ്റഡായിട്ടുള്ളവരോട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല്ല
അതെ ഏഹ്
അ അപ്പൊ അ അതാ ഞാൻ ഉദ്ദേശിച്ചതപ്പൊ നമുക്ക് ആഹ് ഓൾമോസ്റ്റ് ഏഹ് നമുക്കൊരു ഇന്ത്യക്കെ കണ്ടു പോകാന നമുക്ക് ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് പോവാം സത്യം പറഞ്ഞ എവിടെ വേണെങ്കിലും
ഉം ഹിന്ദിയുണ്ടെങ്കിലിന്ത്യയിൽ കറങ്ങാം ഹിന്ദി ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് ക്കൊന്നും കറങ്ങാൻ പറ്റില്ല സൗത്തിലേക്ക് വരുമ്പള പിന്നെ സൗത്തിലേക്ക് വര്മ്പളേ പിന്നെ പ്രശ്നുള്ളൂ തമിഴ്നാട്ടില് കറങ്ങണെങ്കി തമിഴ് തന്നെ വേണം
അതെയതെ പിന്നെ എനിക്ക് പിന്നെ ഇതൊന്നും അറിയാത്ത കൊണ്ട് വല്യ കൊഴപ്പില്ല പിന്നെ ഞാനങ്ങോട്ടും
നമ്മള് പിന്നെ എവിടെ പ്പോയാലും അതെ മലയാളികൾ എവിടെ പ്പോയാലും ജീവിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നെ ഭാഷയും ഒന്നും ഒരു പ്രശ്നവല്ല
ആഹ് നമ്മള് പിന്നെ എന്താവ പിന്നെ ഒരു ആക്ഷനിലൂടെ ഒക്കെ കാണിച്ച് ആഗ്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതുകൊണ്ടൊക്കെ ങ്ങനെ ജീവിക്കന്നെ
അതെ ഉം
ഉം ഉം അപ്പ പിന്നെ എന്താ പറയാ ജീവിച്ചല്ലേ പറ്റൂ പിന്നെ ഞാനങ്ങനെ പോവാതിരിക്കാൻ എനിക്ക് അങ്ങനെ വല്യ കാരണം ഒന്നുല്ല
ആഹ്
അങ്ങനെ ഇപ്പൊ ഹിന്ദി ആണെങ്കിലും എനക്ക് അങ്ങനെ വേണന്ന് തോന്നിയിട്ടില്ല കാരണം വേണം അങ്ങനെ യാത്രകളൊന്നും ചെയ്യാതില്ല
ആഹ്
പിന്നെ അങ്ങനെ പറയുന്നൊക്കെ കേട്ടാ മതി കേൾക്കാം പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഹിന്ദി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിലും നമ്മള് ഫ്യൂച്ചറിലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാൻ പ്ലാൻ ഉണ്ടാ ഉണ്ടെങ്കിലേ
ഹിന്ദി പഠിക്കേണ്ടതല്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ നമുക്ക് പണ്ട് സുഖമ ഹിന്ദി പരീക്ഷയൊക്കെ നടത്തിയതല്ലേ അത് താങ്കൾ എഴുതി സുഖമഹിന്ദി
ആഹ് അതിലൊക്കെ എനിക്ക് എ ഗ്രേഡ് ഉണ്ട് അല്ല സുഗമഹിന്ദി
സംസാരിക്കാൻ അറിയത്തില്ല ബാക്കി എഴുത്തും അങ്ങനൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അല്ലേ
അതെ അതെ സത്യം അതായത് ഹിന്ദിയൊക്കെ എനിക്ക് എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം
ആഹ്
പക്ഷെ സംസാരിക്കാൻ അറിയില്ല
ഉം അതെ
ആഹ് പിന്നെ സംസ്കൃതം അതെ ഹിന്ദി ആഹ് അതെ
അതെ അതെ കൊറച്ച് അറിയാം പക്ഷെ എന്നാലും അത് ഫ്ലുവന്റ് ആയിട്ട് അതെ അതത് പറയുന്നത് അതായത് എഴുതാനറിയാം വായിക്കാൻ അറിയാം പക്ഷെ പറയാൻ സംശ അറിയില്ല ഇതൊരു മെയിൻ പ്രശ്നമാണ്
മ്
ഇതിപ്പോ എന്താ പറയാ എല്ലാരും കൂടി ചോയ്സ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ആരും ഏകദേശം എല്ലാ എല്ലാർക്കും ഇതേ സെയിം പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുകാ കാരണം എഴുതാൻ അറിയുണ്ടാവും വായിക്കാൻ അറിയുണ്ടാവും പക്ഷെ സംസാരിക്കാൻ പറ്റുണ്ടാവില്ല
ഉംഹ്
ഉം ഉം നമ്മള് എന്താ പറയാ പിന്നെ നമ്മള് ഹിന്ദി എന്ന് പറയുന്നത് ഈ നോർമൽ നമ്മൾ കേട്ട് പഠിച്ചിരുന്ന ഹിന്ദി അല്ല ശെരിക്കും നമ്മൾ അവരോട് പോയിട്ടുണ്ട് അവിടെ പോയാ നമുക്ക് ആഹ് ഈ നോർമൽ ഹിന്ദി കൊണ്ടന്നും ശെ പറഞ്ഞാ അവിടെ പോയി സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ആഹ് എന്റെ ചേട്ടൻ ഇങ്ങനെ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ പറയും അതായത് നമ്മുടെ നോർമൽ ഹിന്ദി കൊണ്ടൊന്നും അവരോട് പിടിച്ചു നിക്കാൻ പറ്റോ ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ ആഹ് അതായത് അവരുടെ ഹിന്ദി വേറെയാണെന്ന്
നമ്മള് അവിടെ ഉൾപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്താണ് ഒരു വർഷം അല്ലെ പെട്ടെന്ന് തന്നെ
അതെ അതെ അതെ അതെ പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള ആഗ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആക്ഷൻസ് ഒക്കെ കാട്ടി ഇങ്ങനെ പറയാ മറ്റേ പഞ്ചാബി ഹൗസിലൊക്കെ ഇങ്ങനെ പറയില്ലേ ഹരീശ്രീയശോകൻ അപ്പൊ അതേപോലൊക്കെ നമുക്ക് ജീവിക്കാം